ആ
ഹലോ ഹലോ ആഹ് കേക്കുന്നു ആഹ കേൾക്കുന്ന
എന്താ വിശേഷം
സുഖമായിട്ടിരിക്കുന്നു അവിടെ എന്താ വിശേഷം
ആ ഓ കൊഴപ്പില്ല മഴ മഴൊക്കെ ഇണ്ടോ
ഇല്ല മഴ ഇല്ലാട്ടോ അവിടെയുണ്ടോ
ആ ഓ മഴണ്ട് ഇന്നലൊക്കെ മഴ ഇന്നലേ ഇന്ന് വൈകുന്നേരം ഒക്കെ മയ തന്നെ
ആ ഇവിടെ ഇന്നാ രണ്ടു ദിവസം മുമ്പ് പെയ്തിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മഴയില്ല
ആ ഇവിടെക്കെ മഴായിട്ട് ബുദ്ധിമുട്ടാണേ മദ്രസ സ്കൂൾ മദ്രസ
ആഹാ
ഉം പനിയായി എല്ലർക്കും
ആ പനിയണോ
ഉം മഴ മഴ ഇങ്ങട്ട് ആ കാലാവസ് ഥ മാറെപ്പളേ
കാലാവസ്ഥ മാറിയെന് പെട്ടെന്നുള്ള പനിയായിരിക്കും അല്ലെ
ആ ഇവ എല്ലാർക്കും ഇ ചെറിയ കുഞ്ഞിന് വരെ പനിയ
കാറ്റ്ക്കൊ അടിച്ചിട്ടായിരിക്കും ഉം
ആ പനിയായി ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നത് ഇന്ന്
ആ ആ
ഹോസ്പിറ്റലില് പോയോക്കുമ്പോ മൊത്തം പനിയെന്നെ അവിടം
എല്ലാർക്കും പനി പിടിച്ച് കാണും അല്ലെ ഒരാൾക്ക് പിടിച്ചിട്ടെ പിന്നെല്ലാർക്കൂം
ആ വൈറൽ പനിയ ഡോക്ട് പർഞ്ഞ് വൈറൽ പനിയാൺന്ന് എല്ലോട്ത്തും ഇള്ളതെ
ഒരു ഇതായിരിക്കും അല്ലെ
അതാ ഒന്നാമതി ഈ മയ മഴൊക്കെ ആവുമ്പോ ഈ പിന്നെ മുന്നേ ഈ പ്ലാസ്റ്റിക്കും കവറും എലകളൊക്കെ തിങ്ങി ഇങ്ങനെ പറമ്പിലൊക്കെ കെടന്നിട്ടേ അയിന്ന് കൊതുകെൾ ഇങ്ങനെ വെ രെ അല്ലെ
ആ കൊത്കും വെരുന്നുണ്ട് അതിന്റെ ആ
നല്ല കൊതുകാ ചെറുതും വൽതും എടത്തരും എല്ലുണ്ട്
മഴ പെയ്തു കഴിഞ്ഞിട്ടാ പിന്നെ അല്ലെ
ആ അതെ
വെള്ളം കെട്ടി കെട്ന്നിട്ട് ഉം ചോറൊക്കെ ഇല്ല ഭക്ഷണം അ വെച്ചിട്ടില്ല ഭക്ഷണം വെക്കണം ഉം അവിടെ ആയോ കറി കടല കൊണ്ട് ഉപ്പേരി ഇണ്ടാക്കി അവ്ടെയോ
ഇവിടെ പിന്നെ ഇന്ന് കോഴിക്കറിയ കോഴിക്കറിണ്ട് ആ കോവക്കന്റെ എല്ല തോരൻ വെ ച്ചത്ണ്ട്
കോവക്കേടെ എലയോ ആ കോവക്കേടെ എലങ്ങനെ തോരൻ വെക്കു അല്ലേ
ഓ നല്ല രസാണ് അത് എര്ഞ്ഞിട്ട് തേങ്ങേം മൊളകും ചത കിട്ടാട്ട് നമ്മള് മുരിങ്ങക്കെ താക്കൂലേ തോരൻ വെക്കൂല്ലേ
അതിന് കയ്പ്പാണോ കോവക്കയുടെ എലക്ക്
എന്താ ല്ല രുചിയാ
എണ്ണയിലിട്ട് ങ്ങനെ വാട്ടി എടുക്ക്ന്നാ
എണ്ണയൊക്കെ ആ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അയ്ക്ക് കടുകില്ലേ അത്ട്ടും അത് പൊ ട്ടി വരുമ്പയ്ക്ക് എലട്ടിട്ട് അയ്ന്റെ മോൾക്കി തേങ്ങയും തൊക്കെ ചത്കിട്ടിട്ട് നല്ലോണ്ണം എൾക്കിട്ട് അങ്ങട്ട് മൂടി വെച്ചാ തി വല്ലൊന്നുഒയ്ക്കർത് ആ ആവീൽ വന്ന് ങ്ങനെ ന്താലി നല്ല ടേസ്റ്റാ
ഉം നമ്മുടെ ഈ കോവയ്ക്ക ഞാൻ കോവയ്ക്ക ഇവിടങ്ങനെ ഇല്ലന്ന് തോന്നുന്നു അങ്ങനെ കോവക്ക മേടി മേടിക്കാൻ ആഹ് മേടിക്കാനും കിട്ടുന്നില്ല
മ്മ കടേലും ക് ട്ടും കടേലല്ല പൈസേണ് ഒരു കിലോനെ ത്രേ നൂറ്റി നൂറ്റി അൻപതോ എങ്ങനെന്തോണ്ട്
വീട്ടില് കൃഷി യ്യുന്നുണ്ട്
വീട്ടില് ഞാന് വടെ ഉം പിന്നെ നമ്മളെ വീടിന്റെ മുന്നിലെന്നെ ഒരു ചെമ്പര്ത്തിമരണ്ട് പടർന്ന്ണ്ടായേ ആ ചെമ്പർത്തി മര് പിന്നെ തായെ അയ്ന്റെ വള്ളി വെച്ചിട്ട് ഐമല്ക്ക് ങ്ങനെ പടർത്തി കൊട്ത്തതാ
ആ ആ
ആ അയ്മല്ങ്ങട്ട് മൊത്തം ണ്ടായിട്ട് അയ്മല് കായും നല്ല വല്ല്യ കായുണ്ടാവും എലിണ്ടാവും അത് പറിച്ചിട്ട് വെക്കും
ആഹ്
അഹ് കഴിച്ചാലന്താ അറിയോ നമ്മ ക്ക് വയറിനൊക്കെ നല്ല താണ് ഈ വയർ സ്തംഭനൊന്നു ണ്ടാവൂല ആ
എലയും ചീരയൊക്കെ കഴിക്കുമ്പോ അങ്ങനെയാണല്ലോ അല്ലെ ഉം
തിന്റെ പ്രോബ്ലം വൈറസ് സംമ്പനം ഒന്നൊന്നും ഉണ്ടാവില്ല നല്ല സുഗാണ് അത് അയച്ച് കഴിഞ്ഞാല്
ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടവാണേ നല്ല ഇഷ്ടവാണ് കോവയ്ക്ക
ഉം എവടാ ഇങ്ങനെ ഇവിടെ ഇവിടെ തോരം വെക്കലാ ഞാൻ കോവക്കനോടും അങ്ങനെ ഉം തേങ്ങൊക്കെ വെച്ചിട്ട് ഇച്ചിരി മൊളകും മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് തോരം പോലെ വെക്കും നല്ല ടേസ്റ്റ് ഇവക്കെല്ലാം ഇഷ്ട
ആഹാ
സാധാ പോലെ വെറും വെളിച്ചെണ്ണിം ഉ ഉപ്പ് മാത്രം ഇട്ട് വെച്ച ഇവരൊന്നും കഴിക്കൂല ഓലക്ക് അയിൻ്റെ ചൊയ ഇഷ്ട്ടില്ല മറ്റവമ്മ അറിയൂലല്ലോ തേങ്ങന്റെ ആഹ് പാലുംതൊക്കെ വരുമ്പോ
അഹ് തേങ്ങയുടെ അഹ് അങ്ങനെയാ ആഹ് പിന്നെയോ
എന്ത് കടല ഉപ്പേരി മാ ഇത്രൊള്ളൂ
കടല ഉപ്പേരി രാത്രിക്ക് പിന്നെ മൊട്ട മൊട്ടയുണ്ട് പപ്പടം എന്തെങ്കിലും മറക്കണം അച്ചാറുണ്ട്
ആഹ് ത ഇങ്ങള് കോഴിയൊന്നും വാങ്ങ ങ്ങൂലെ
കോഴി എടയ്ക്ക് ആഴ്ചേൽ ആഴ്ചല്ല മാസത്തിൽ ആഹ് ആഹ് മാസത്തിൽ അഞ്ചാറ് വട്ടം നാലഞ്ച് വട്ടം
കൂടുതലും പച്ചക്കറി ആവൂല്ലേ അതന്നാ ഹെൽത്തിന് നല്ലതും അയന്നലെ
ആഹ് മറ്റേതൊക്കെ ചിക്കൻഒക്കെ ആയാലോ
ചൂടള്ള ടൈമില് കഴിച്ച ചഴിഞ്ഞ ഒന്നുംകൂടിം പണി പാളും കോഴിയയ്ച്ചാൽ ചൂടി പോ ചൂട് കൂടുതലാണല്ലോ
ഉം കോഴി എങ്ങനെ കറി വെക്കുവ അതോ വറക്കുവോ എങ്ങനെയാ
ഉം രണ്ടും ചെയ്യലുണ്ട്
ഉം ഉം
നമ്മള് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാണെങ്കിൽ കോഴ കറി വെക്കും അല്ലെ പച്ചക്കറീക്കാണെങ്കിൽ പൊരിക്ക ചെയ്യാ
പൊരിച്ച് ഇതാക്കുംല്ലെ എന്തായാലും ചോറൊ ഒക്കെ കഴിക്കുമ്പോ എന്തായാലും ച ചാറ് കറിയൊക്കെ വേണമല്ലോ അല്ലേ അപ്പൊ ആഹ്
ഞാനും ഇവല് ഓല ഇവിടെ ഉണ്ടാഅങ്ങനെ ല്ല ഞാൻഒറ്റക്കാണെങ്കിൽ അങ്ങനെെ എന്തെങ്കിലും ത്തിട്ട് തോരം വെക്കുക എന്തേം ചെയ്തിട്ട്ങ്ങനെട് കഴിക്കും ഇൻക്ക് അതാ ഇഷ് ട്ടം. കറി ഇല്ലാതെ ഇവലക്ക് അങ്ങനെ ഇവലക്ക് എല്ല കറി വേണം ചോറ്ക്ക്
ആ ചിലർക്ക് അങ്ങനെയും ചില നാട്ടുകാർക്കല്ലേ കൊറെ കറിയും കൊറച്ച് ചോറും അങ്ങനെ ഉ എനിക്ക് എനിക്ക് പിന്നെ എനിക്ക് പിന്നെ അങ്ങനെ ആ കുഴപ്പമില്ല എന്തായാലും എല്ലാരും കഴിച്ചോളൂ
ആഹ ഞാൻ എനിക്ക് അങ്ങനെ ഇഷ്ടം ഞാൻ കറി അധികം ഒഴിക്കേല്ല എനിക്ക ഇഷ്ടമല്ല ആ കറി ഇല്ലാത്ത ചോറ് ഇഷ്ടം
ആഹ
രാത്രി ചോറ് നേ കഴിക്കാ
ആഹ് രാത്രിയും ചോറ് തന്നെയാ അവിടെ എങ്ങനെയാ
ഷുഗറാരൊന്നും ഇണ്ടാവുലെ
ഷുഗർന്ന് ഷുഗർ ആഹ് ഹസ്ബൻറിന്റെ പപ്പക്ക്യുണ്ട് അങ്ങനെയുണ്ട് ഷുഗർ ആഹ് പുള്ളിക്കുണ്ട് വേറെ അങ്ങനെ ആർക്കും ഇല്ല അമ്മക്ക് ഓക്സ് അമ്മയ്ക്ക് കൊഴപ്പുല്ല
ഇവിടെ ഇന്റെ വീട്ട ഇല്ലോക്കെ അയിന്റെ ഒരാൾ ആളാ ഇന്റെ ഉമ്മിം ഉപ്പ്യ ഒക്കെ അതെന്നെ
ഷുഗറാ
ഇ വറി
അവരെന്താവാ ആഹ് ഓട്സ് കഴിക്കൂ ല്ലേ ഉം
ഓട്സ് ആഹ് ഇനഇന്നെഹ് വെള്ളത്തില് വേവിച്ചിട്ട് കഴിക്കും പാല് ല് കഴിക്കാൻ പറ്റൂല്ലല്ലോ ഷുഗറിള്ളയ്നൊക്കെ കൊണ്ട്
ഉം ഇവിടെ ചാച്ചൻ ആണെങ്കില് അധികോ ഇല്ല കൊറച്ച് ഷുഗറുണ്ട് പക്ഷെ അധികായിട്ട് അങ്ങനെ വല്ല്യ പ്രശ്നൊ ഇല്ലാത്തെ ഇതാ
ആഹ് അധിക അധിക ആവുന്നേ ന്തെമുന്നേ ഇങ്ങനെ ഭക്ഷണത്തില് നിയന്ത്രിച്ച് പോന്നാല് കൂടൂല
ഉം ആ അവര് കുളിക കഴിക്കുന്നുണ്ടോ
ആഹ് ഒരു സ്ഥിരാണ് ഇന്റെ പ്പാ ചി ചില ടൈമിലൊക്കെ മുൻ മുൻ മുന്നൂറ്റി അറുപത് നാനൂറക്കോ ആവും അപ്പ ഇൻസുലിൻ വക്കും
ആഹ്
ഉം അത് ഷുഗർ ഇണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ നിയന്ത്രിച്ചാലും ചെല ടൈമിൽ അങ്ങോട്ട് കൂട ഈ പിന്നെ ടെൻഷൻ ണ്ടായല് അങ്ങനെയൊക്കെ ആകുമ്പോ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് കൂട അഹ്
ഉം പിന്നെ ഒന്നും അങ്ങോട്ട് റെഡി ശ്
ശരിയാവില്ല അയിമൽ ഞന്നെ അങ്ങനെ ന്താവും മനുഷ്യന്മാർ
ഉം വരാതെ നോക്കിട്ടുണ്ടെങ്കിൽ
ആ ഇവട അപ്പ ഞാ എന്റെ ആ ആമ്മശാക്കന്റെ അനിയനുണ്ട് ഓരക്കെ വെര രണ്ട് മൂന്ന് വെരല് മുറിച്ച് ഷുഗർ കൂടി മുറി അയ്യാട്ട്
ആ വെരൾ മുറി ക്ക്വല്ലേ ഉം ഉം
മുറി ഈ ഉള്ളിലൂടെ പൈപ്പ് കേറല്ലൊടങ്ങി കാല് മൊ ത്തം ഒഴിവാക്കണന്ന് പറഞ്ഞാ കാലിന്റെ പത്തിണ്ടല്ലോ
ഭയങ്കരം ആ സീരിയസാ അല്ലേ ഉം
പിന്നെ വെരലിന്റെ അവിടെ ഒരു എക്സറേ കെ എടുത്തപ്പോ ഉള്ളോട്ട്ക്ക് കേറിയില്ല അപ്പം വ വെണ്ണോടെ മാത്രം മുർച്ച് ഒഴിവാക്കി
ആഹ് കൂടി പോയിട്ടുണ്ട് പിന്നെ മുഴുവന് ഇതാവണ്ട്
ആഹ മുഴുവന് ഒഴിവാക്കണ്ടിത് പറഞ്ഞട്ട്
അങ്ങനെയൊക്കെ വന്നാലാണ്
ആഹ അതന്നെ
പ്രഷറിന്റെ ഷുഗറിന്റെ കാര്യം ആ
ഷുഗർ ഷുഗർ ആർക്കും ദൈവം അങ്ങനെ തരാണ്ടിരിക്കട്ടെ
ആ അതന്നെ പാരമ്പര്യം ഓരാ വീട്ടിലാരണ്ടായാലേ ഇനി പേടിയാണെ മിരി ആയിട്ട് വരും അതി ഉം നമ്മള് ഡോക്ടർമാരെടുത്ത് പോയാ ചോദിക്കലന്നാലോ അതല്ലേ ആ അമ്മക്ക് ഇണ്ടോ അച്ഛനുണ്ടോ എന്നൊക്കെ ചോദിക്കുക
ഭക്ഷണം നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും അപ്പൊക്കെ കൊറയൊക്കെ കൊറക്ക
ഞാന് മതിരേ ഉപയിക്കലില്ല
മധുരം ആ ഇപ്പളെ ഒഴിവാക്കി
ഉം പഞ്ചസാരയിൽന്നാണന്നല്ലോ ഷുഗറും ഇതൊക്കെ ചോറിലും ഉണ്ട് എന്നാലും നമ്മുക്ക് ഓവറായിട്ട് പഞ്ചസാര കഴിച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് വരും
ഉം ഈ അപ്പൊ ഈ നോൺ വെജ് ഒക്കെ കഴിച്ചിട്ടുണ്ടേ എങ്ങനെയാ നോൺ വെജ് കഴിച്ചിട്ട ഷുഗർ കൂടുവോ
ഇന് ഷുഗർ യുവി പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് എന്നാ കോഴപ്പില്ല
ആഹ വെളി
ഈ ആ അവോർ മം കോഴിയൊക്കെ കഴിക്കണത് നല്ലാണ് പക്ഷെ അത് എന്താ വെച്ചാല് നമ്മള് ഓറായിട്ട് വെളിച്ചെണ്ണ പൊരിച്ചൊക്കെ കഴിഞ്ഞാല് അതിന്റെറത് പോയി
പിന്നെ വ്യായാമം ഒക്കെ ചെയ്താല് കുറയോ
ആ വ്യ ആഹ് വ്യായാമം എക്സസൈസ് ഇതൊക്കെ ഉണ്ടെങ്കില നമ്മക്ക് കുറച്ച് ച്ചൊക്കെന്ന് അയിെ നിയന്ത്രിക്കാൻ കഴിയും
ആഹ
ഷുഗർ ഉള്ളോർക്ക് വ്യായാമ നിർബന്ധണ് അവുകൂടില്ലെങ്കി പെട്ടെന്ന് അറ്റാക്ക് വരും
ഉം
ഒരു ദ ആ എതിപ്പ നടക്കാൻ പോയണ്ട് ഒരു ദിവസ ഒരു സം രാ പതിനഞ്ച് മിനിറ്റെങ്കിലും നടക്കണം എന്നാണ്
ആഹ
ഇഞ് ഓല് ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ വീടിന് ചുറ്റൊന്ന് ഒരു നാലഞ്ച് റൗണ്ട് അടക്കും ഒരു സുബഹിക് എണീച്ചിട്ട്
നമുക്ക് കുഴപ്പമില്ല നമ്മള് പിന്നെ അടുക്കളപ്പണി പണിയൊക്കെ കുറേ ഉണ്ടല്ലോ ല്ലെ
അ അത് അത് നമ്മുക്ക് വ വ്യായാമ ആവുല്ലല്ലോ വ്യായാമായിട്ട് ന്നെയ സെസ്സിന് ൻതോക്കെ വീഴ് നമ്മുക്ക് പെണ്ണ് പെണ്ണുങ്ങക്ക് വീട്ടിൽന്ന് ചെയ്യാൻ പറ്റിയ എക്സസൈസുകളൊക്കെ ഉണ്ടല്ലോതൊക്കെ ചെയ്യണം എന്നാണ്
ഉം
എന്തെങ്കിൽ നമ്മ പറയാ നമ്മൾ വീട്ടിലെ എപ്പഴും പണി തന്നല്ലേ പക്ഷെ അത് നമ്മുക്ക് വ്യായാമത്തിന്റെ ഭാഗമായിട്ട് വേർന്നില്ലന്നാപറണേ
ഇത് കഴിഞ്ഞുട്ടോ
എങ്ങനെ ഇന്നാ ശരിട്ടോ എന്നാ ഞാനേ വിളിക്കാം